ഹലോ
ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആഹ് കേൾക്കുന്നുണ്ടോ? സുഖമാണോ എന്തൊ.
കേ എന്താ അങ്ങനെ പോക്കണ്ട്
ചായൊക്കെ കുടിച്ചോ?
ഹലോ.
ഹലോ, ചായക്കെ കൂടിച്ചോന്ന്?
അല്ല റേഞ്ച് കട്ടാണ്ടല്ലേ.
കേൾക്ക്ന്ന്ണ്ടോ ആ കൊഴപ്പല്ല സംസാരിച്ചോളൂ. ആ ഓക്കെ. ഉം ചായൊക്കെ കുടിച്ചു എ എന്താ അവിട കഴി ച്ചോ കടി, എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
ഇല്ല, സാധാ
ആഹ ഹ ആഹ ആ
നോ ചായ അങ്ങനെ കുക്കില്ല. പളളിലൊക്കെ കുക്കിലുള്ളു.
ഏ എന്താണ് പറഞ്ഞത്.
ചായ കുടിക്കാം.
ഓ വൈകുന്നേരം ചായ എടപ്പളക്കൊ ക്കെ കുടിക്കുളു ആ എന്താണ് ഭക്ഷണം ഏതാണ് ഇഷ്ടം കഴിക്കാനായിട്ട്.
എനിക്ക് താല്പര്യം ഏഹ് ഞമ്മള് ഈ ഇത് സദ്യ ഭയങ്കര ഇഷ്ട
സദ്യ ഭയങ്കര ഇഷ്ട്ടാണ് കഴിക്കാനായിട്ട് ആഹ് എനി നിക്ക് അങ്ങനെ വല്ല നിർബന്ധമൊന്നുമില്ല എല്ലാം ഇഷ്ടമാണ് സദ്യ ഇഷ്ടമാണ്. ഇപ്പേ പാറമോട വള്ള സദ്യയുടെ കാലം ഇപ്പൊ തൊടങ്ങണ കാരണം അതിനോട്‌ ഭയങ്കര താല്പര്യം ഉണ്ട് പോയി കഴിക്കണന്ന് പക്ഷെ നമ്മ ഒറ്റക്ക് പോയിട്ട് വല്ലൊ ശരിയല്ലല്ലോ ആരെങ്കിലൊക്കെ വേണ്ടെ
ആ ആ് അതാണ് വൈബ് ഉണ്ടാണെങ്കി ആ
ആ ആരെങ്കിലും വേണം. ഞാനിതെല്ലാവർക്കും അയച്ചു കൊടുക്ക ആരെങ്കിലും പോയാലോ എന്ന് പറഞ്ഞാലാന്ന് വിചാരിച്ചിട്ട്. എന്തോ എസ് ഐ ആറ് മദ്യസന്ധം എന്ന് പറയ നമുക്ക് വല്യ വിഭവങ്ങളാണല്ലോ, നമ്മൾ സദ്യയക്ക് സാധാ കഴിക്കണ, പോലെ അല്ലല്ലോ? പ്രത്യേകതയുള്ള കുറേ വിഭവങ്ങളായിരിക്കും അപ്പ അത് കഴിക്കാനായി ഭയങ്കര മോഹമുണ്ട്. എപ്പൊ കഴിക്കാൻ പറ്റോന്ന് അറിയില്ല ഇഷ്ടാണോ കഴിക്കാൻ.
എനിക്ക അതിനെ പറ്റി അറിയൂല
ഞാനും, അറിഞ്ഞിട്ടല്ല ഈ നമ്മൾ ഈ ഫോണിൽ കാണുമ്പോ റീൽസ് ക്കെ കാണുമ്പത്തേക്ക് ഇപ്പോ അതിന് ടൈം തുടങ്ങിക്ക പറഞ് കേൾക്കുമ്പോത്തേക്ക് ഒരു
എല്ല ഇൻക്ക് താല്പര്യ ട്ടോ പുൊറത്തത്ത് നല്ല അടിപൊളി ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യണം അങ്ങനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യ
ആഹ്ഹാ
ആഹ് ഓരോ വെറൈറ്റി വെറൈറ്റി മോഡലുകളൊക്കെ ടെസ്- ആഹ്, ഏകദേശൊക്കെ, ഒപ്പിക്കും.
ഉ ഉം ഉ ഉ്
ഉം ന്നാലും, കൊയപ്പല്ല
ഏ ഏത് ഫുഡ ഉണ്ടാൻ ഏറ്റവും ഇഷ്ടം ഒരു ഫുഡ്ണ്ടാവുമല്ലോ ചിലപ്പോ അത് ഉണ്ടാക്കിയാ ഞാ അഭി പ്രായല്ലെ ന്ന് പറയാനെ
ആഹ് ആഹ് ഏറെക്കുറെ ഒപ്പിക്കൂട്ടോ ഇങ്ങനെ മീൻസ്, ഇണ്ടാക്കാ ഇൻക്കഅറിയാ ബിരിയാണി ഇതൊക്കെ ക്കണ്ടാക്കല്, പക്ഷെ ഞാൻ ഇതരെ ട്രൈ, ചെയ്ത്, നോക്കിയിട്ടില്ല.
ആഹഹ്
ഉം അങ്ങനെ ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് വര്വോ അങ്ങനൊ ക്കെ പേടിയാ
ആണോ?
ആഹ്.
ആഹ്, ആഹ്.
ആ ആ ആ
വേറെ
അവിടെ എന്താ സ്പെഷ്യല് ഈവനിംഗിന്.
ഈവെനിംഗ് ചായ.
ഏ എന്ത് കടികളൊന്നും ഉണ്ടാവില്ല.
ഏഹ്.
കടികളൊന്നുല്യ
ഇല്ലല്ല കടികളൊന്നും ഇല്ല കടികള് കൊറക്ക കഴിക്കലൊക്കെ കൊറവാ വീട്ടിലിരിക്കുന്ന അന്നെ അ പുറത്തൊക്കെ പോയാ കഴിക്കുന്ന കുറവാ കടികള് ചായ ഒള്ളു.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം, പിന്നെ പറ പലഹാരം താല്പര്യം ഉള്ള ആളാ അതോണ്ട് എതി കിട്ടിയ കൊറച്ചോണ്ടി പണ്ട കൊറവാ കൂടുതല്.
ഞാനങ്ങനെ നി പലഹാരങ്ങള് കഴിക്കില്ല ഞാന് ഏഹ് ഫോൺ, കാണുമ്പോ അങ്ങനൊക്കെ എന്തഈ, ഫിലിമൊക്കെട്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ കഴിക്കുള്ളു
ആഹാ, എന്നും എങ്ങനെ യൊന്നുംല്ല നമ്മള് ഹോമ് വീട്ടിലിരുന്ന നമ്മള് എന്തേനൊക്കെ കെറിയ്ക്കാൻ തോന്നിപ്പോവും പിന്നെ. വെറുതെ ഇരുന്ന് പണി കഴിഞ്ഞാൽ കൊഴപ്പില്ല
അപ്പ എനിക്ക് അങ്ങനെ തിന്നണം ന്നുണ്ടെങ്കിൽ എനിക്ക് മിട്ടായിയ ഷ്ട്ടം ഞാൻ നല്ലോമിട്ടായിയി ക്കും അത എനിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടം വെറുതനെ ഇങ്ങനെട്ട അല്ലെങ്കിൽ കടല
ആ ഓ കടല കടല വറുത്തതാണോ അല്ലെങ്കി വെറുതെ
കടല് വറത്തും ഏത് കയിക്കും കടല ഏതുതരായും കയിക്കും.
ഉം എനിക്ക് മറ്റേ ഇതില്ലേ പീനട്ട് കപ്പലണ്ടി അതഭയങ്ക ഇഷ്ട അത്ഷ്ട പിന്നെ ഏറ്റവും കൂടുതൽ ചക്ക വറുത്തത്.
ആഹ് ആഹ് അതൊക്കെ കഴിക്കോട്ടെ പക്ഷെ ആഹ് പക്ഷെ ഞാന് ബക്ക ബ ചിപ്സ് മിക്ച്ചർ അങ്ങനത്തതന്ന ഞാൻ കൂടുതലായിട്ട് എനിക്ക് താല്പര്യല്ല
ആ
അല്ലെ പിന്നെ എനിയ്ക്ക് ഫ്രൂട്ട്സ് അങ്ങട് ഭയങ്കര താല്പര്യം
അ ഫോസ് അ ഫോസ് എനിക്കും അതെ
ഫ്രൂട്ട ചെിലപ്പോൊക്കെ എന്റെടെ വന്നാല് പിന്നെ രാത്രി ഞാൻ ഫ്രൂട്ട്സൊക്കെ മാത്രമേ കഴിക്കുള്ളൂ എനിക്ക് ഞാൻ ഭക്ഷണനും കഴിക്കുലാ
ആ ആ എങ്ങനെ സിനിമയൊക്കെ കാണാറുണ്ടോ
ഏഹ എതെങ്കൊക്കെ ഒന്ന് ഞാൻ ഇപ്പ ഒന്ന് അതിരട്ടി കണ്ട ഞാന ഞാ
ഉം ഞാന് ഓട്ടിട്ട് വരുമ്പോഴാ കാണുന്നെ അല്ലാത്തപ്പോ ഒന്നുല്ല പോയിട്ടാണ ലോക ലാസ്റ്റ് കൺണ്ട
ഞാ പോയിട്ടും കാണല്ല എല്ലാരും കാണല്ല പിന്നെ ആ കസിൻസോള എല്ലാരും കൂടി ഇവിടെ എന്താ കാണുമ്പോ അങ്ങനെ കാണുന്നല്ലാതെ
ആഹ
ഒറ്റക്ക് എനിക്ക് കാണാൻ താല്പര്യമല്ല പിന്നെ ന്റെ കസ് ഉണ്ടനേള അതിരടി കാണുണ്ടായിനെ ഓളപ്പ ഞാൻ കുത്തുന്ന അങ്ങനെ കണ്ട് ഒരാള് മാണം കാണണെങ്കി
ആഹ് ആഹ് വെറുതെ ഇരുന്ന് കാണാൻ പറ്റൂല്ല ആഹ്
ഉം ഞാനും ഇങ്ങനെ വെറുത വെറുതെ കൊടുുന്ന റീൽസ് ഒക്കെ കാണാ നല്ല ഫിലിമൊക്കെ പോകൻന്ന ഇതിനിപ്പ യൂട്യൂബിൽ ഇട്ട് അങ്ങനെയ കാണുല ഞാൻ
ആഹോ
ഉം, ഞാൻ റീൽസോ അല്ലെങ്കിൽ ഗെയിംസോ, അങ്ങനെ എന്തെങ്കിലുംക്ക കഴിക്കന്നല്ലാതെ ഫ
ആ ഫിലിം എനിക്ക് വല്ല്യ താല്പര്യം ഇല്ല എന്നത്തെ കാണുല്ല ഉ പിന്നെ എന്നേല എപ്പഴേലൊക്കെ കാണുന്ന കാണന്നല്ലതെ അത് ആരെങ്കുക്കെ ഇപ്പ മാണണം എന്ന കാണാം
ആരെങ്കിലും ഒറ്റക്കൊന്നും വല്ല താല്പര്യംില്ല എല്ലാരും
ആഹ എന്നാലേ കാണള്ളുഫിലീമ്
ഇ ഒറ്റക്കെ ഇരിക്കാനു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആഹ് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇഷ്ടണോ
ഒറ്റ എന്ക്ക് ഞാൻ ഭയര സംസാരിക്കണ ആളാണ് അപ്പ എന്ക്കിങ്ങനെ ഒരാളട്ടെ ഇട്ടിയാ പിന്നെ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് ഒരാളിങ്ങനെ ഞാങ്ങനെ പറഞ്ഞോളും
അഹ് ഇരുന്ന് തന്നാ മതി
ആഹ് എന്തെങ്കിലും ടോപ്പിക്ക കിട്ട വനെ പുള്ളി പിടിച്ച് പിടിച്ച് പിടച്ച് കേറി കേറി കേറി പൊക്കോളു
ആഹ് ആഹ്
ഉം ഇരിക്കണം
ഈ വായനയൊക്കെ ഉണ്ടോ വായിക്കാറൊക്കെ ഉണ്ഡോ?
ഇല്ല ആ അങ്ങനെയ ആദ്യപ്പൊക്കെ ഇണ്ട അതൊക്കെ പിന്നെപ്പയ ഞാൻ മാരേജ് കയിഞ്ഞപ്പോ നിർത്തി പിന്നെ മ
ഉം
ക്ക് മോനായി പിന്നെ ഓന്റെ പേർക്ക് നടക്കലായി പിന്നെ ഇങ്ങനെ വീട് പണിയായി അങ്ങന അങ്ങന പോയി.
ഉ
ഇപ്പ വായക്കുന്നെകാട്ടി ഏറ്റവും ഇഷ്ടം എഴുതുന്നതാണ് ഞാന് ഇങ്ങനെ അനിയന്റെ ഫ്രണ്ട്സൊക്കെ ഏട്ടന്മാടെ ഫ്രണ്ട്സൊക്കെ റെക്കോർഡ്ങ്ങനെ എയ്തെടുക്കെന്നു
ആഹാ അതിനൊക്കെ താത്പര്യം
ആ ആർക്കാണെങ്കിലും എന്ത് എഴുതാള്ളതൊക്കെ ഞാൻെ തന്നെ എഴുതികൊടുക്കല് ഓൽക്കില്ലേ
ആഹാ ആട്ട വർക്കെനിക്ക് ഇഷ്ടണ അത
ഏഹ്
ആർട്ട് വർക്ക ഒക്കെ ഇഷ്ടമാണോ ചെയ്യ
ആക് ഇർക്ക ഇഷ്ടം ഇൻക്കതന്നും ഞാൻ വെറുത് മാത്രമേ ഇതലുള്ളൂ അങ്ങനത്തെന്നുംനിക്കറിയില്ല പിന്നെ ഞാന് എത്താ നമ്മള് കമ്മലുണ്ടാക്കുക നമ്മള് അങ്ങത്തെ നമ്മള് സ്റ്റെർച്ച് പാർട്ടി വെയർ കമ്മല് സ്റ്റഡ് കമ്മല് അല്ലെ പിന്നെ ഡ്രെസ്സിന്റെ എംബ്രോയ്ഡറി വർക്ക് യ്യെ
ഓക്കെ ആഹ് ആഹ് അത് ന്നെ നല്ല കാര്യ അല്ലേ
കുച്ച നക്ക വത
ഉം
ക്ക ആഹ് ഇപ്പ ഞാൻ തിരീച്ചത് അപ്പൊ അയിന്റെ തരക്കില
എന്താ ടി ടി സി ആണോ? ആഹാ എങ്ങനെയുണ്ടപ്പൊ പടുത്തൊക്കെ
കുഴപ്പം ഞാൻ ഓൺലൈനില് പഠിക്കുന്നത് ക്ലാസ്ക്കെ നല്ല അടിപൊളി ക്ലാസ് കുഴപ്പൊന്നുല്ല
ഉം
ആ ആയിതെന്റേതായിട്ടില്ലപ്പ റെക്കോർഡ്ട്ടി മോഡീസോറിആുമ്പോൾ പിന്നെ കുറച്ചൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ വർക്കും കാര്യങ്ങളുംക്കെ
ആഹ് വർക്കും കാര്യങ്ങളക്ക്‌ ണ്ട്
ആ അപ്പൊ അയിന്റെ വർക്ക് മൂ മുപ്പ് വ റെ ക്കോട് എഴു തി കഴിഞ്ഞു ചാർട്ട് ക ൽ കുറെ ഒട്ടിക്കാണ് ഇനി അതൊക്കെ എഴു തി കഴിഞ്ഞു പിന്നെ നമ്പർ വൈസിങ് ഏഴു താണ് ണ്ടായിരുന്ന് ഇനിം ഉണ്ട് നോട്ട് ഫുള്ളക്കാനൊക്കെ ഇണ്ട്.
പണിയുണ്ടപ്പൊ
ഉം പണിയേള്ളു
ഉ ഹ
പണിക്ക് മുട്ടൊന്നില്ലറ പിന്നെ പണിക്ക് മോനുണ്ട് അപ്പം പിന്നെ ആ അപ്പൊ പിന്നെ ഓന് വേക്ക നടക്കാ പിന്നെ ഓന് പിരാന്ത് ഓഹ് ഞാ അത് ഒരു പണിടുക്കുമ്പോ മാപ്പ രണ്ട പണി എടുച്ചുണ്ടാവും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ അന്ന അങ്ങനെ അങ്ങനങ്ങായിട്ട് പണികൾ ഇഷ്ടൻ പോയിണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ അവറ്റ പോ നമുക്ക് പല വായനയും എല്ലാം നടക്കുക. ഇത് ഒരാളും കൂടി കൂടെ ഉണ്ടാവുമ്പോള ഒന്നിന നടക്കൂല.
അത് ശരിയാണ് ഉം അ ആ പിള്ളേര് വെറുതെ ഇരിക്കൂലല്ലോ. വളരെ ബുദ്ധിമുട്ടായിരി
ആ് അതെല്ലാണ് ഓലെ ഓരോ പിരാന്തകള് കാണുമ്പോൾ രസമാണ് ഇവി അപ്പോ ഉ അത് ദേഷ്യം വരും പക്ഷെ നാ വറ്റങ്ങളെ പോലെ വർത്തനം ചിരക്കണ കേക്കും പിന്നെ രസ നേറ
അതെ കുഞ്ഞുങ്ങള് വലുതാവുമ്പോ ഇതൊക്കെ മിസ് ചെയ്യുന്നത് ഞാ ഏതായാലും വിളിക്ക്യാം കേട്ടോ എനിക്കൊരൂ. കേളാം